ആഹ് കേക്ക്ണ്ട്
ആഹ് കൊറേ നേരം ഞാൻ ആഹ്‌ ഇപ്പോണാക്കി വെച്ചിട്ട് ഞാനത് കട്ടാക്കിയതാ
അത് ശെരി ആഹ് ഇങ്ങളെ ആപ്പ് ഓണാ എന്തവാ ആഹ് പിന്നെ എന്തൊക്കെ ചോറ് കഴി കഴിഞ്ഞോ കിടന്ന് ആഹ് കിടക്കാനായി
ആഹ് കിടന്ന്
ഉം എന്താ പാട് സുഖല്ലേ
ആഹ് കൊഴപ്പൊന്നുമില്ല
ആഹ് എല്ലാരും ഉറങ്ങിയോ
അല്ലാരുന്നുല്ല ഒറ്റക്കൊള്ളപ്പത്തേനു
ഏഹ്
ഈ വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളില് ഞാനൊറ്റക്കാന്ന്
അതെന്താ
മക്കളൊക്കെ പഠിക്കുന്നു പഠിക്കണോടത്താ ണ് മക്കും ഭർത്താവ് ഗൾഫിലാണ് പിന്നെ മോന് കളി ക്കാൻ പോയിക്കയാണ് പന്ത്രണ്ട് മണി പന്ത്രരയൊക്കെ ആകും വരാൻ ഉം ഇപ്പൊ കളിയല്ലേ എല്ലാർക്കും
ആഹ്
ഉം പിന്നെന്താ മക്കളൊക്കെ ഇണ്ടോ ആഹ് ആഹ് കുട്ടികള് വല്യ കുട്ടികളാ
ആഹ് വെല്യാളെ കല്യാണം കഴിഞ്ഞു ബിക്കോമ് ഡിഗ്രി കഴിഞ്ഞിപ്പോ മ് രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങിന് പഠിക്കുകയാണ് മൂന്നാമത്തേത് എട്ടിലാണ് ചെറുത് രണ്ടിലാണ്
മ് മ്
പെൺകുട്ടികളാണ്
അതെ മഷാഅള്ളാഹ്
ഉം രാത്രി എന്തൊക്കേ ഫോണിലെന്തൊക്കെ കാണാറ്
രാത്രിയോ ഇല്ല ഇല്ല സിനിമൊന്നും കാണൂല്ല നല്ല റീൽസ് വെച്ചിട്ട് കാണും വല്ല വാർത്തകള് കാണും അങ്ങൻത്തൊക്കെ കാണും വല്ല കോമഡി അങ്ങൻത്തൊക്കെ കാണും പിന്നപ്പൊ നേരൊന്നുല്ല മുന്നത്തെ പോലെ കൊറേ സ്റ്റാറ്റസും അതൊക്കെ നോക്കാണ്ടാവും
ഉം
ഉ എന്തേലും ജോലി എന്തേലും എടുക്കണ്ടോ
ഇല്ല ഇല്ല കുടിയിലെ പണി തന്നെ പിന്നെ രാവിലെ ഒന്നായിട്ട് വെക കയ്യ രാത്രി വേറെ വെക്കുവെ?
രാവിലെ ഒന്നായിട്ട് വെക്കലന്നെണ്. പക്ഷെ കേടു വരും ചോറ് വേഗം കേടു വരും. കൊഴയില് വെള്ളണേ അപ്പൊ വേഗം കേട് വരും.
ആ അപ്പൊ രാത്രി വെക്കണ്ടാവും അല്ലേ?
കുട്ടികളൊക്കെ ഉണ്ടെങ്കി രാത്രിയും കൂടിട്ട് വെക്കും.
ആ
പിന്നെ എന്താ
ഉം പിന്നെ ആരാണ് ബികോം ബികോം ആരാ പഠിക്കണത്.
അതെന്റെ മൂത്ത കുട്ടിയെ ഓളെ കഴിഞ്ഞു ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കി ഇത്. ഇപ പാസായി
ഡിഗ്രി സെക്കൻഡ് ഇയർ ഡിഗ്രി തേർഡ് ആണോ? ഡ
ആ തേഡ് തേഡ് കഴിഞ്ഞു ഇപ്പൊ.
അതെല്ലേ ആ എന്റെ ഒരു മോന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്.
ബികോമാ ആ അതന്നെയള്ളു പിന്നെ എന്തൊക്കെ? മറ്റേ കുട്ടികളൊക്കെ എന്താചൊ
അവന് പഠി ഇവിടെ നിന്ന് പഠി ഠിക്കണ് മാഫി പഠനം കൂടിട്ടള്ള പഠനമാണ് അത് അങ്ങോട്ട് അവിടെ പോയിട്ട് നിന്ന് പഠിക്കാണ്. ഹോസ്റ്റലിലാണ് ഉം ചെറിയൊനും ഹോസ്റ്റലിലാണ്. മൂത്തോന് വീട്ടിൽക്ക
അല്ല
ഉം കുട്ടികള് എടുത്ത്ക്കാ ആദ്യക്കെ പോയിന്ന്. ഇപ്പൊ പിന്നെ വലിയ മക്കളായില്ലേ?
ഭർത്താവ് ഗൾഫിലാ?
ആ ഗൾഫിലാണ് നിങ്ങളെ ഭർത്താവ് എവിടെ നാട്ടിലാ.
ആ ഓട്ടോറിക്ഷ പോവ പിന്നെന്തൊക്കെ യാത്രയക്കെ പോലെുണ്ടോ?
യാത്ര ഉം വീട്ടിൽക്കൊക്കെ പോവും. വീടൊക്കെ പിന്നെ കൊറച്ച് ദൂരായ കരണ്ണേ ഒന്ന് ഒന്നര രണ്ട് മണിക്കൂറിന്റെ അടുത്ത്ണ്ട് യാത്ര.
ആ ശരി ആ
അപ്പൊ അങ്ങനൊക്കെ പോവും. പെരുന്നാളൊക്കെ ആയിട്ട്. എന്തേലും പരിപാടിക്കെ ഇണ്ടകി ആ പെരുന്ന ആ പിന്നെ ഉപ്പാടെ ആണ്ട് ഉണ്ടായിരുന്ന് അതിന് പോയി. പോന്ന് ദുൽഹജ്ജ് ഇരുപത്തിട്ടിന്. അപ്പൊ അപ്പൊ എല്ലാവരുക്കെ ഒന്ന് ഒരുമിച്ചു കണ്ടു.
ആ വീട്ടില് അവിടെ ആരൊക്കെയുണ്ട്.
എന്റെ വീട്ടിലാ എന്റെ വീട്ടില് ഉമ്മ ഉണ്ട് താത്തണ്ട്. ആ പിന്നെ എന്താണ് എനിക്ക് അനിയത്തി ഇണ്ട്. ആറ് താത്തണ്ട് രണ്ടാങ്ങളാരുണ്ട്.
ആ
ഉം പത്ത് മക്കളാണ് ഉമ്മാക്ക്.
ആ ശരി ആ
ഇപ്പൊ ഉമ്മാടത്ത് ആങ്ങളമാര് ഭാര്യമാര് ഇണ്ട് രണ്ടാളും ഉണ്ട്.
ഉം വേറെന്താ?
പിന്നെ വേറെ വിശേഷങ്ങള് പിന്നെ എന്താ ങ്ങൾക്ക് അവിടെ മഴൊക്കെണ്ടാ
ആഹ് മഴണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കമ്മിണ്ട് നാ മരിബാവോളംണ്ടായിന്
ഇപ്പൊന്ന് കൊർച്ച്നേര്ത്ത് നല്ലൊരു മഴ പെയ്ത് ഉം ഒരു പത്ത്മണി സമയത്ത്
ചോറിനെന്തേ കൂട്ടാന്
ചോർന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നുണ്ടായില്ല മീനൊക്കെ കൊറവാണ് കിട്ടാൻ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഉം ചമ്മന്തിണ്ടാക്കി കോഴിമുട്ട പൊരി ച്ച് ചോറ്ന്നു
ആഹ് ഇന്ന്പ്പൊ അതന്നെ ഇപ്പൊ ഇവിടെ വേണ്ടക്കക കറി ഒണക്കലും മുട്ടൊക്കെണ്ട് ഉം ഇന്ന് മീൻ കിട്ടിറ്റില്ലാ പർഞ്ഞ് എന്നും വൈകുന്നേരാ മീൻ കൊണ്ടരാ രാത്രിയാ പണി വൈകുന്നേരാ പണി രാവിലെ പണിയൊന്നുല്ല രാവിലെ ചോറും പ്പും അട്ച്ചോരി തൊടക്കും തിരുമ്പും അത്രേള്ളു ഓട്ട്രോഷേപോവാണ്
ആശരി ഉം പിന്നെ വീട്ടിലെന്തൊക്കെ കൃഷികളൊക്കെണ്ടാ
ഏ ക്ക് വീട്ടില് കൃഷിയൊന്നുമല്ലാ ഇത് കറ്റാർവാഴ ചെടികള് കൊർ ച്ച്ണ്ട്. പിന്നെ ക്രിസ്മസ് ചെടിണ്ട് ആഹ് കൊർചെറുതായിട്ട് അയിനാത്രള്ള സ്ഥലൊന്നുല്ല കൊർച്ച് സ്ഥലൊള്ളൂ അയിലസ് സ്ഥൽത്ത് ഇങ്ങനെ ചെറിയ കൊർച്ച് ചെടികൾ ഉണ്ടെന്നൊള്ളു. വാങ്ങിക്കൊടുന്ന ചെടികൾ വെച്ച്ക്ക്. ക്രിസ്മസ് ട്രീയ്ണ്ട് പിന്നെ വേറെന്തൊക്കെ ഇങ്ങൾക്ക് അവിടെണ്ടോ ചെടികളൊക്കെ ഉണ്ടോ?
ഇല്ലല്ല. ചെടികളൊന്നുല്ല
ങേഹ്
ഉം എന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ ചെടിയേള്ണ്ട്, കൃഷ് ഷിണ്ട് എല്ലാം ണ്ട്. ചക്കണ്ട് മാങ്ങണ്ട് പറങ്കി മാങ്ങണ്ട് തേങ്ങണ്ട് അടക്കണ്ട് എല്ലാം ണ്ട്.
ഉം ഉം ഏഹ് ഒക്കെ അവ്ട്ന്ന് കൊണ്ടരാലെ
ആഹ്. ന്റെ വീട്ടില് ഞാൻ തേങ്ങൊക്കെ അവ്ടുന്ന് കൊണ്ട്രാ ചെയ്യാ വീട്ടിന്ന്
ആഹ് ഞങ്ങളും അങ്ങൻതന്നെ
ഉം തേങ്ങൊന്നും ഇവിടെല്ല്യാ. അപ്പോ തേങ്ങാപൊ പോയി കാശ് കൊടുത്തിട്ട് വേടിക്ക്യാണ്.
ഉം അവിടെണ്ടെങ്കി അവിട്ന്നും കൊണ്ട്രാ.
ആഹ് അതന്നെ. ഉം അവിടെ കൊറേ പറമ്പുകൾള്ളതാ പിന്നെ കൊറെ വിറ്റിട്ടാ ഇമ്മാക്ക് പത്ത് മക്കളുള്ള അല്ലേ. എട്ട് പെൺകുട്ടിയേളുംല്ലേ അപ്പൊ ഓരോ ത്തര്നെ ഓരോത്തരെ കല്യാണം കഴിക്കുമ്പോഴൊക്കെ കുറെശെ കുറെശെ പറമ്പ് വിറ്റിട്ടാണ് കല്യാണം കഴിച്ചിര്ന്നത്
ആഹ്
ഉം പിന്നുപ്പാ മദ്രസാ മദ്രസ് സ പഠിപ്പിക്കുന്ന ആളേര്ന്ന്. അസ്മാഇന്റെ പണി മദ്രസ ഇങ്ങനൊക്കെ കൂടിയിറ്റാവുമ്പോ ഉപ്പാക്ക് ഉള്ള വരുമാനം അതന്നെ ഉള്ളൂ
ആഹ്
പിന്നെ സ്ഥലം വിറ്റിട്ട് അന്നൊന്നും സ്ഥലത്തിനും പൈസല്ല സ്വർണത്തിനും പൈസയില്ല ആഹ്
അന്നൊക്കെ വെറുതെ കൊടുക്കും പോലെ സ്ഥലാണ് കൊടുക്കും ല്ലേ അന്നൊക്കെ സ്ഥലം കൊടുത്തതൊക്കെ ഇപ്പം
മൂത്ത കുട്ടീനെ കല്യാണം കഴിച്ചത് എത്ര പവനാണ് കൊടുത്തത്
ഓക്ക് പത്ത് പവന് അന്ന് പത്ത് കൊടുത്തു ഒരു കൊല്ലം ഒരു കൊല്ലായി രണ്ടാമ ത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഓള് നോക്കാനായി ഇനിപ്പോ അയിനിപ്പോ പത്തൊന്നും കൊടുക്കൂല അഞ്ച് കൊടുത്തെങ്കി കൊടുത്തു. അത്ര ന്നെ കൊടുക്കാൻ വൈക്കുള്ളൂ.
ഉമ് ആൺ കുട്ട്യാള് മ് കല്യാണം കഴിക്കാറായില്ല ആഹ് ആഹ് ശെരി ആഹ് ആഹ് കുട്ട്യാളില്ല ല്ലേ അയിന്റെ താത്താടെ ഒരു മോളെ ഇഹ് ഇല്ലല്ലാ ഇന്റെ താത്താടെ മോൾക്കു അതെ അവൾക്ക് നാല് പെൺ കുട്ട്യാളാ മൂത്തയിന്റെ കല്യാണം ഇപ്പൊ അടുത്ത മാസം മ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നാം തിയാണ് ആള് നേഴ്സു ഭാഗൊക്കെ പഠിക്ക്ണാളാണ് പഠിച്ച് പഠിച്ചെറങ്ങിയ ആളാണ് അപ്പം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാംതി ആണ് കല്യാണം നാല് പെങ്കുട്ട്യോളാ അയിന് താഴെ പ്ല ഡിഗ്രിയാണ് പിന്നെ അയിന്റെ താഴെ ഇള്ളത് പ്ലസ് വണ്ണാണ് പിന്നെ അയ്ന്റെ താഴെ ഇള്ളത് പത്ത ത്തിലാണ് അങ്ങനെ നാല് പെങ്കുട്ട്യോളാ
ഒക്കെ ശെരിയാവും
അതെന്നെ ഇൻഷാ അള്ളാ ഒക്കെ ശെരിയാവട്ടെ
ഉം പിന്നെന്തൊക്കെ?
പിന്നെന്തൊക്കെ വിശേഷങ്ങളാണ് ആ ഇ ഇക്കാ പകല് വിളിച്ച് രാത്രിയാവുമ്പൊ വിളിച്ചാലേ തീരെ റേഞ്ച് കിട്ടുല്ല്യ അവര് റൂമില്ക്ക് പോയി കഴിഞ്ഞപ്പ പകല് വിളിക്കുമ്പൊ നല്ലോണം പോലെ സംസാരിക്കാ പകല് വിളിക്കുമ്പൊ ഉം വണ്ടി സൗണ്ടേക്ക്ണ്ട് വന്നണാവോ പണി പണികയിഞ്ഞിട്ട് ഞാന് വാതലൊക്കെ കുറ്റിയിട്ട്ക്കാണ് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് ഞാൻ റൂമില് വന്ന് കെട്ക്കാണ്
ആഹ് ആഹ് മക്കള് വിളിക്കൂലേ ഇനിപ്പം ബെല്ലടിക്കോ
ആഹ് ബെല്ലടിക്കും ഉം ബെല്ലുണ്ട്
ഉം
ചോറൊന്നും തിന്നൂല്ല കാരണം ഇപ് രാവിലെ വെച്ച ചോറല്ലേ അത് പൊറത്തുന്നെന്തെലും കഴിച്ചി
ഇബടെല്ലാരും ഒറങ്ങി ഞാന് ഉം ഇപ്പെണീറ്റ് വന്നതാ ഒറക്കത്ത്ന്ന് വന്നപ്പോ വന്നോക്കിയതാ ഒണന്നപ്പോ ഫോണില് നോക്കിയതാ ഫോണെട് ഫോണെടുക്കാന് നും നേരം കിട്ടലില്ല ഞാന് ഇന്റെ മോള് രണ്ടാമത്തോള് രാവിലെ കൊണ്ടോയാ പിന്നെ വൈകുന്നേരം ആറ്മണിക്കാ തിരിച്ച് വെരാ പിന്നെ ആറ്മണിക്ക് വന്നാ ന്ന് കഴിഞ്ഞാല് ഇന്റെ ഹസ്ബന്റ്ന്ങ്ങനെ ഫോണ് വിളിച്ച്ങ്ങാണ്ട് ഇരിക്കാനൊന്നും അങ്ങനൊന്നും പറ്റ് റ്റൂല ഫോണ് കളിക്കണൊന്നും ഇഷ്ട്ടല്ല
ആഹ് അതന്നതന്നതന്നെതന്നെ ഇവരൊക്കെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ ഓരോ ബിസി നസിന് ചേർന്നക്ക്ണത് ഇവരൊന്നും അറിയിക്കാണ്ട് ഞാൻ ഓരോ ബിസി
ആഹ് അപ്പൊ അങ്ങനെയാ വിളിച്ചതാണ് അപ്പൊ മൂത്രൊക്കാ ന്ച്ചാന് എണീറ്റതാ ആഈ നേരത്തൊന്നും വിളിക്കലൊന്നുല്ലട്ടോ ആന്ന് വേഗം ഒറങ്ങാലിട് മു
ഇക്ക വന്ന് കഴിഞ്ഞാല് ഒമ്പതര ആവുമ്പോ ഫോണെടുത്തക്കണം. അത് കഴിഞ്ഞ പിന്നെ ഫോൺ എടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഉം ഉം